ഹലോ ന്തെക്കെണ്ട് വിശേഷം
സുഖാണ്
എന്തോ പണി ഞാദാവടെ. കിച്ചണില് പണിയിലാണ് കഴിഞ്ഞിട്ട് വേണം. നാളെ വായനാദിനാണല്ലോ
ആഹ അപ്പം കൊറച്ച് വർക്ക് ഉണ്ടാവൂലേ
മക്കക്ക് പിന്നെ ടീച്ചറ് കഥണ്ടാക്കാനായിട്ടും പിന്നെ കഴിഞ്ഞിട്ടെന്താ ഏഹ ഷെയ്പ്പുകൾ വെട്ടി കൊണ്ടുവന്നിട്ട് വേറെന്തോ വർക്കും എന്തൊക്കെയോ ക്കെ വർക്കുകള് വിട്ട്ണ്. ഇന്നത്തെ കാലത്തി ലെ പഠനരീതിന്ന് പറഞ്ഞാൽ വ്യത്യസ്താണ്
ആഹ അതൊക്കെ ശരിയണ് പിന്നെ ചെലോലൊന്നും ശ്രദ്ധിക്കൂല അങ്ങനായിട്ട് കാര്യല്ലല്ലോ നമ്മുക്ക് മ്മളെ മക്കളെ ഇതിന് ശ്രദ്ധിക്കാതെക്കാൻ പറ്റൂലല്ലോ
പെടല
ഉം
ഓലൊരു സ്വയംപ്രാപ്തി എത്തണവരെ നമ്മളോലപ്പന്നെ നിന്നൊട്ക്കണം.
ഉം സ്വയംപ്രാപ്തി എത്താന്ന്ച്ചാ ഇപ്പത്തെ മക്കക്കായ് ത്താനും പണ്യാ ആഹ
ഞമ്മള് പണ്ടൊക്കെ നമ്മള് ഞാ ഇപ്പഴും പറിം മോളോണ്ട്
ഇന്റെ മോന് രണ്ടാമത്തെ മോന് എട്ടാം ക്ലാസ്സില അയ്നെ വായ് വായ്പ്പിച്ചണെല് പ്പളും ഞാ ഇര്ക്കണം
ആഹ അതന്നെ
എട്ടാം ക്ലാസ്സിലെത്തിയ മോന
ഞാ പറ്യലെന്താറ്യോ പണ്ട് കാൽത്തൊന്നും ഞമ്മക്ക് ആരുംര്ന്ന് ഇല്ലാ
ആഹ
ഒന്ന് പർഞ്ഞരാനോ അന്നത്തെ കാൽത്തയ്ന് ഞമ്മള് ഒരു ഏഴ് മണി എട്ട് മണിയക്കാവ്മ്പോത്തിന് വേം ഒർങ്ങുവാര്ന്നല്ലോ.
ഞാഹ
ഏഹ അന്ന്മ്മാരൊക്കെ വേ ഒർങ്ങ്യൊ ലൈറ്റും വെൾച്ചുംല്ലാത്തൊര്
ഉം
കാലുവേനി അത്ര വല്ല്യ വെൾച്ചും കാര്യും ഇല്ലല്ലോ
ഉം
ഉണ്ടങ്കിലും വേ ഒർങ്ങാര്ന്നു.
പിന്നെ അന്ന് അന്നൊക്കെ മയക്കാലായാ കര്ന്റും പോവും ഇൻവേ തൊന്നുല്ലാ വൾക്കത്തിച്ച് വൾക്ക്ന്റെ മുന്നിലിര്ന്ന് ഒർങ്ങും
അഹ് പിന്നെ ആണ്ങ്ങള് വെരാന് അറ്യാന് ഓലങ്ങൻത്തെ കാൽത്തൊരങ്ങാടി അങ്ങെനെന്നും പോവുല്ല്യാ
ആഹ് ഹാ
ഏഹ് ഒക്കെ പെരേന്ന് വേം ചോറൊക്കെ തിന്ന് വേം ഒർങ്ങ്ന്നൊര് കാലം ഇന്നത്തെ കാൽത്ത് ഒക്കെ മാ എല്ലാ പഠന രീതിയിലായാലും മാറ്റണ്ട് മക്കക്ക്ഞ്ഞ് ഏഹ് രാത്രി ഒർക്കൊയ്ച്ച്ട്ട് എയ്താല്ലെ വെരേ വ ർക്ക്കളും കാര്യങ്ങളും വീട്ട്ന്നായാലും സ്കൂൾന്നായാലൊക്കെണ്ട്.
ആഹ് ഹ
ഇന്നെലെപ്പ വെന്ന്ട്ട് കുപ്പ്യോട്ടാക്കീട്ട് മയണ്ടാക്കാ
ഊം
അതണ്ട്ലെങ്ങെള് കുപ്പ് കുപ്പിന്റെ അടി ഒട്ടാക്കീട്ട് നെക്കി പിട്ച്ചുമ്പം മയാവും ആ നെക്കെല് വിട്ടാല് മയ നിക്കും.
ഉം മമ ഇങ്ങെനെ ഊഹിക്കാ ഇതെങ്ങെനേന്നൊക്കെ വായനാ ദിനത്തില് പ്ലക്കാഡൊക്കെണ്ടാക്കെണ്ടെ
പ്ലക്കാഡൊന്നും പർഞ്ഞ്ട്ട്ല്ലാ
ആഹ് ബലൊക്കെ ചെർതായ്നന്ന് അത്ണ്ടാവെൽണ്ടേര്ന്ന്
ആഹ് ഞാന് ആഹ് ആഹ് ആഹ് അന്നൊക്കെണ്ടായ്ര്ന്നൂലെ ഞമ്മക്കങ്ങൻത്തൊ ക്കെര്ന്നുണ്ടായ്ര്ന്നേ ഞമ്മക്കെന്നേ അങ്ങൻത്തൊക്കേര്ന്നു
ഉം ഉം
ഇപ്പ വെര്നെതെന്താ കഥ ണ്ടാക്കി കൊണ്ടെരാ
ഉം സ്വന്തായ്ട്ട് എയ്തെണ്ട്യേരും കഥാ
സ്വന്തായ്ട്ട്ന്നെല്ലാ നമ്മള് പർഞ്ഞൊട്ത്ത പോലെ എയ്താം കയ്യെണം
ആഹ് ഞമ്മളെ ഭാവനേല് രഷിതാക്കളെ ഭാവനേല് അങ്ങെനെയ്താ
രക്ഷിതാക്കളാണ് മക്കളെപ്പം പഠ്ച്ച്ണെപ്പെം ഈ മക്കള് പഠ്ച്ച്ണേല് രക്ഷിതാക്കളും കൂടി പഠ്ച്ചെണം എന്തൊരു കാര്യാണെങ്കിലും രക്ഷിതാക്കളും പഠ്ച്ചെണം കാലത്ത്നൻസര്ച്ചേ
ഉം
മ്മളും മാറണം പർഞ്ഞ്ല്ലേ
ആഹ്
ആ മാറ്റങ്ങെള് നല്ലോണണ്ട്
എന്താപ്പ ചെയ്യാ ഇങ്ങെനൊക്കെ ആയാല് ലേ
ഉം അല്ല അത്കൊണ്ട് എന്ത്‌ണ്ട് അറിവും കാര്യങ്ങെളും ഞമ്മെക്കും കൂടും
ആഹ് അതൊക്കെ ശര്യാ അതും അല്ല എ ത്രേം വാ ബൂക്കാ മക്കക്ക് സ് സ്കൂൾല് കുണ്ടവാന് അറ്യോ ഇന്റെമ്മേ എൻ അതെ ന്തോന്ന് ചെയ്യണലേ ബുക്കൊക്കെ ടെസ്റ്റ് ബുക്ക്കളൊക്കെ അവെടെന്നെ വെ ക്കാല്ലെ സംവിധാനങ്ങെള് അന്നേ
ആഹ് ഞങ്ങൾത് ആക്ടിവിറ്റി ബുക്കൊക്കെ സ്കൂളിൽ വാങ്ങി വെക്കും
അഹ് ഇതന്റെ മക്കളൊക്കെ ഇന്റെമ്മേ എത്ര ബൂക്കും കൊണ്ടാ പോവ ഇങ്ങെട്ട് അയിറ്റങ്ങക്ക് ഇങ്ങട്ട് പൊറം വേദനാവും
ഏഹേ
അഞ്ചിലും, ആറിലൊക്കെ പഠിച്ച്ണ മക്കളല്ലേ?
ആഹ് ആഹ് ആഹ് ആക്ടിവിറ്റി ബുക് ശരിക്കിനും അവിടെ വാങ്ങി വെച്ചിട്ട് ടെക്സ്റ്റ് ബു ടെക്സ്റ്റ് ബുക്ക് മാത്രം വീട്ടിക്ക് കൊടുത്തയച്ചാ മതി ശരിക്ക്നും
ആഹ് അല്ലെങ്കിലുട്ടോ ഇപ്പൊ ഒ ഓൽക്കയിന് ആക്ടിവിറ്റി ബുക്കൊന്നും ഇണ്ടാവൂല്ല ഇപ്പ വല്ല്യ കുട്ടിയളായിലെ ഏഴിലും എട്ടിലൊക്കെ എല്ലാ വിഷയത്തിന്റെ ടെക്സ്റ്റും നോട്ടും വേണം
ടൈം ടേബിളും കാര്യൊന്നും ഇല്ല?
ആഹ് ടൈം ടേബിള് ഏഴ് ഇതുണ്ട് ടൈം ടേബിൾ ഏഴ് ഒരു ദിവസം ഏഴ് പിരീഡ്ണ്ട് ആഹ് ഏഴ് പിരീഡിന്റെ ടെക്സ്റ്റും നോട്ടുംണ്ട് അല്ലെങ്കി എ ന്ത് ചെയ്യണം ഒരു ദിവസം തന്നെ രണ്ട് പിരീഡ് വെച്ചിട്ട് ഇട്ക്കണം ഒരു വിഷയം തന്നെ
അയിന് മക്കക്കും ചടുപ്പ് വരുവേ ഞങ്ങക്കും ഞങ്ങ ക്കൊക്കെ അങ്ങനന്നെ ആയിരുന്നു ഏഴ് പിരിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തെ അഞ്ച് മുതല് ഏഴ് പിരീഡ് ഇണ്ടാവും
എന്ത് കനാറിയോ ബാഗ്? അല്ലെ പിന്നെ ബുക്ക് അവിടെ വെക്ക്ണ സംവിധാനം കാണണം അല്ലെങ്കി പിന്നെ ടെസ്റ്റിലന്നെ എഴത്ണ സംവിധാനം കാണണം എന്തോന്ന് ചെയ്യണം
എ. ൽ. പിയിലൊക്കെ അങ്ങനാണ് അവിടെ വെക്കലാണ്
ഉം എന്തോര്ത് പാവാവും
രണ്ടാം ക്ലാസ്സും പഠിക്ക്ണത് ഞമ്മളെ കാലത്ത് നമ്മള് നാലാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത് അയിന്റെ മാറ്റങ്ങൾ നല്ലോം കാണ് ഏഹ് ഈ ഒന്നാം ക്ലാസില് ഏഹേ ഇതൊന്നും പറഞ്ഞ് കൊടുക്കുന്നേ ഇല്ല ലെറ്ററും കാര്യങ്ങളൊന്നും പറഞ് കൊടുക്കുന്നേ ഇല്ല അപ്പൊ കെ ജി പഠിക്കാത്തവർക്ക് പഠിച്ചാൻ കഴിയൂല
ഞമ്മളൊക്കെ അയിന് ഒന്നിന്നും രണ്ട്ന്നൊക്കെ തന്നെ അല്ലേ ലെറ്ററൊക്കെ പിഠിച്ചെ?
അയിന് ഞമ്മള് കെജിക്കൊന്നും പോയില്ലല്ലേ നമ്മള് ഒരു അംഗൻവാടിക്ക് പോവും ഇന്നെട്ട് പിന്നെ പ്രീ പ്രൈമറി
അയിന് അംഗ അംഗനവാടീന്ന് അന്നൊക്കെ നമ്മള് പഠിക്ക്ണത് പാട്ടുകളൊക്കെ സ്പെല്ലിംഗൊന്നും അംഗനവാടീന്ന് പഠിച്ചേല്ലല്ലോ?
ഇല്ല ഇല്ല ഇല്ല ഇന്നെട്ട് ഞ്ഞമ്മക്ക് ഒന്നിന്ന് നമ്മക്ക് പഠിപ്പിച്ച് തരും ആയും എല്ലാ അക്ഷ രങ്ങളും നമ്മള് ഒന്ന്ന്നാണ് പഠിക്കുന്നത് ഇന്നത്തെ കാലത്ത് മൂന്ന് വയസ്സാകുമ്പളേ മക്കള് പഠിക്കാണ്.
ഉം
അയിന്റൊരു മാറ്റങ്ങള് കാണുന്നുണ്ട്.
ഇൻക്കറിയാ ഞാൻ അംഗനവാടി പഠിച്ച പാട്ടൊക്കെ ഇൻക്ക് ഇപ്പളും അറിയാ
ഏഹേ അപ്പൊ നല്ല ബ്രെയിനാണല്ലോ?
അങ്ങനല്ല ഒന്നാനാം കുന്നിന്മേൽ ഓരാടീ മണ്ണിന്മേൽ ഓരായീ പൈങ്കിളി കൂടു വെച്ചു അതൊക്കെ ഒന്നാം ക്ലാസ് ന്ന് പഠിച്ച അല്ല നെയ്സറീന്ന് അംഗനവാടീന്ന്.
ഇന്റെ ഓർമേല് ഞാന് അങ്കണവാടീന്ന്. ഉപ്പ മണൽ പണി കഴിഞ്ഞ് പോരുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കിക്കും. എന്നിട്ട് വര്ന്ണ്ട് കണ്ടാ മെല്ല തൂക്ക്‌ പാത്രം പൊർത്ത്ക്ക് ഇടും. എന്നിട്ട് ടീച്ചറോട് മൂത്രയ്ക്കാണ്ടന്ന് പറഞ്ഞിട്ടൊക്കെ മെല്ലെ ചാടി പോരും കൊറേ ദിവസം അങ്ങനെ പോന്നിട്ടുണ്ട്. എത്ര ദിവസാണോ ചാടി പോന്നത് അറിയോ. എന്നട്ട് ഇപ്പം മുന്ന് പോണം ന്നട്ട് കൊർച്ച് കഴിഞ്ഞിട്ടെ. പ്പാന്റെ മുന്ന്ക്കോടി എത്തുള്ളു അല്ലേ നമ്മളെ അഗനവാടീൽ തന്നെ കൊണ്ടേയ് ഇടൂലേ.
ആഹ്
ഓരോ കാലം.
ഇപ്പളെന്നെ താ കുട്ടികള് കരയ്ണത് കാണുമ്പോ പാവല്ലേ.
ആഹ്
അങ്ങനവാടീൽ ഇട്ട് പോരുന്ന അല്ല അവസ്ഥ.
ഇപ്പൊ പിന്നെ വല്ലാ മക്കള് കരയൂല. കാരണം ഓൽക്ക് കളിക്കാള്ളെ ആക്ടിവിറ്റി കാര്യങ്ങൾ ഫുള്ള്.
അഹ് ഇന്റെ ആങ്ങളൊക്കൊരു മോനുണ്ട് ഭയങ്കര കരച്ചില.
തെന്നേ.
എന്നും കരയും. ഞാൻ എന്നും വിളിച്ച് നോക്കും പത്ത് മണിയാവുമ്പോൾ പോയോന്ന് അറിയാൻ വേണ്ടിട്ട്.
ആഹ് ആഹ് ആഹ്.
ഞാൻ പോവൂലാ ഞാൻ പോവൂലാ പറയും.
ഏഹ്
അവിടണ്ട് ആക്കിയാല് കൊർച്ചേരൊക്കെ കരഞ് പിന്നെ അണ് നിർത്തും
ആഹ്
പിന്നെ വൈകുന്നേരം ഞാൻ വിളിച്ച് നോക്കുമ്പോൾ പറയും ഞാൻ നാളെ പോവൂലട്ടോ ഇൻക്ക് ഇഷ്ടല്ലാറിം
ഏഹ്
ഉം ഓന് ഓന് ഇഷ്ടല്ല അഗനവാടി പോണ ഇഷ്ടല്ലാന്നന്നെ പറയ്ണത്
ആഹ്.
കാട്ടല്ണ്ടൊ ചെക്കന്മാർ ഒക്കെ എന്തോ കാട്ടൽണ്ടൊ ടീച്ചർ കാ ഓലാരും കാട്ടലൊന്നുല്ല പക്ഷേ ഇൻക്കിഷ്ടല്ലാ
ആഹ്
കളി സാധനൊക്കെ ഇല്ലേ ചോയ്ച്ചാ അത് അതൊക്കെണ്ട്.
ആ വീ വീട്ടിലന്നെ കളിക്കാ ആളുകളും. കളി സാധനോം ഇണ്ടെങ്കില്
അവന് വീട്ടില് കളിക്കാനാരൂല്ല.
ആഹ് പിന്നെ എന്ത്യാവലേ ആഹ് ആഹ് ആഹ്.
പക്ഷെ ഓന് അങ്ങനെരു മൈന്റ്.
അയിന് ഈ ഒറ്റക്ക്‌ ഒറ്റക്ക് നിന്നോൽ. ക്ക്‌ പിന്നെ വേറൊരാളെ വേണം എന്നള്ളൊരിത്ണ്ടാവും ഏഹ് ഒറ്റക്കന്നെ കളിച്ച് ശീലായോൽക്ക്
ഓന് ഒറ്റക്ക് കളിച്ച് ശീലന്നുല്ല ഓന്റെ കൂടെ ഉമ്മെ ഇപ്പെം കളിച്ചലാ
ഏഹ് അപ്പ കളിക്കാൻ ആള്ണ്ട്
പന്തൊക്കെ ഓല് രണ്ടാളും കളിച്ചും ഒപ്പരം
ആഹ് ആഹ് ആഹ്
അത് അടിക്കി ഇതടിക്കിന്ന് അങ്ങട്ട് അടിക്കി ഇങ്ങട്ട് അടിക്കിന്ന് പറയും
ആഹ് ആഹ് ആഹ് അപ്പ വീട്ടില് കളിക്കാൻ ആളുണ്ട്
ഊം അതെന്താ സൗണ്ട്
അതിനാ ചോപ്പറ് വലിക്ക
അതെന്താ ഉണ്ടാക്കണ്
ഞാന് കൊറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെക്ക ചോപ്പറ ചതക്ക ചതക്ക ഇ വെളുത്തുള്ളിയൊക്കെ ആഹ്
മ്മ് അപ്പ രണ്ട് പരിപാടി ഉണ്ട്ല്ലേ
ആഹ് നമ്മക്ക് വീട്ടിത്തെ പണികളെടുക്കും ചെയ്യാ അതിന്റെ കൂടെ നമ്മടെ കോളുകൾ നരക്കും ചെയ്യുന്നട്ടല്ലോ വിശേഷങ്ങളൊക്കെ അറിയല്ലോ
മ്
ഞാൻ പറയാ ഫോണില്ലരു ഇല്ലാത്തൊരു കാലും ഇല്ല കാലും നോക്കുമ്പോളേ ഞമ്മള് ആരും അങ്ങട്ടും ഇങ്ങട്ടും കൂടുതലും കണ്ടിട്ടില്ലെങ്കിൽ വിവരങ്ങളൊക്കെ അറിയാന് ഇന്നത്തെ കാലത്ത് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹ എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ ശരി
എന്നാൽ ശരി